ഹാ എന്തൊക്കെ വിശേഷം
ആ സുഖായിട്ടിരിക്കുന്നു
ആഹ എന്താ കൊറേ വിട്ട്ന്ന് സംസാരിക്ക്ണ് ഒന്ന് അടുത്ത് വെക്കോ ഫോണ്
ഫോണിലൊന്ന് ടിവിയിൽ ഒന്ന് സൗണ്ട് കുറച്ചോക്ക്
ഓക്കേ കുഴപ്പ ഇല്ല ഇപ്പ ഫോൺ അടുത്ത് വെച്ചപ്പോ ഓക്കെയി കൊറേ വിട്ട്ന്ന് സംസാരി ക്ക്ണപോലെ വന്നിനെ ഉം എന്നട്ട് എന്തൊക്കെയാ കിടക്കാറായില്ലേ
കിടക്കാന് ഇല്ല കൊറച്ച് ജോലികൾ കടക്ക ബാക്കിയുണ്ട്
എന്തെ ഇനി പരുപാടി ഫുഡ് കഴിച്ചില്ലേ
ഫുഡൊക്കെ കഴിച്ചു
ചെറിയ കുട്ടിയാലുണ്ടാ ഇത് മലപ്പുറം
ആഹ ആഹ്
ആ
പിന്നെ ഞാൻ കൊല്ലം ആണേ
ആഹ് ഞാന് ഫുഡൊക്കെ കഴിച്ചു മക്കൾക്കൊക്കെ ഫുഡൊക്കെ കൊടുത്ത് അപ്പൊ പാത്രം അങ്ങനെ കഴകി കൊണ്ടിരിക്കുക
ജോലി ചെയ്തോണ്ട് സംസാരിക്കുന്നോ ആ ആ ഫോൺ സ്പീക്കറൽ ഇടുവോ അതോ
അതിനും ചെയില് വെക്കൂ
ഓ ഓ
പിന്നെ കുഞ്ഞ മൂ
ഓ ചെറുതുണ്ടില്ലേ എന്റെറെ രണ്ടു വയസായി ഇ ചെറുതിന്
ഓ ഓ ഓ ഒരാളേ ഉള്ളൂ
അ അല്ല പിന്നെ മോൾുണ്ട് മോൾക്ക് പത്ത് വയസ് മോള് സ്കൂൾ പണ ഊട്ടയാ രണ്ട മക്കളെ ഉള്ളു പിന്നെ ഹസ്ബന്ഡറ് പുറത്താണ് അപ്പൊ പിന്നെ നമ്മള് മാത്രല്ലേ അപ്പൊ അങ്ങനെ ഇരിക്ക മക്കളെ സ്കൂളത്തെ വർക്കുമ മോളെ സ്ക്കുള്ള വർക്ക് കാര്യങ്ങളും ഒക്കെ ചെയ്ത് കഴിയുമ്പോക്കും ഈ സമയവും
പിന്നെ അവിടെപ്പ എന്താ കാലാവസ്ഥ
ഇന്ന് നല്ല ചൂടായിട്ട് ഒന്ന് മഴേ ചെയ്തിട്ടില്ല. ഇന്നുല്ല ഇന്നലില്ല രണ്ട് മൂന്ന് ദിവസായിട്ട് മഴന്നെ ഇല്ല അതുകൊണ്ട് നമുക്ക് ശരിക്ക് നമ്മളെ പഴയ ആ ചൂട് കാലത്തേക്കാണ് തിരിച്ചു പെയ്ക്ക്ണു നല്ല ചൂടും ചെടിയൊക്കെ ഇങ്ങട്ട് വാടി നി ക് വറ്റാതെ നമ്മുക്ക് ആഹ് വേനൽക്കാലത്ത്ണ്ടായിരുന്നില്ലോ അതേ അവസ്ഥന്നെ
വെള്ളം ഒക്കെ ഉണ്
ആഹ് വെള്ളായിട്ടോ ഇപ്പ കിണറില് നമുക്ക് പിന്നെ ഈ വേനൽക്കാലയ സമയത്ത് ഒരു മൂന്ന് റിങ്ങ് വെള്ളം ഇണ്ടായിരുന്നു നമ്മള് വെള്ളം അടിക്കണ സമയത്ത് രണ് റിംഗായിട്ട് കുറയും പിന്നിം അത് കൂടി വരും അങ്ങനെയായിരുന്നു ഇപ്പൊ
പൊതു
ഈ മഴ പെയ്തപ്പോ ഫുള്ള് റിങ്ങ് മൂടിയിന്ന് ഇപ്പൊ ഇങ്ങനെ ചെറുതായിട്ട് കുറഞ്ഞു കൊറഞ്ഞ് വരണ്ട് ഇപ്പ രണ്ട് മൂന്ന് ദിവസായിട്ട് മഴ ഇല്ലല്ലോ
ഉം വെള്ളം ഉള്ള പ്രദേശാണോ
അങ്ങനെച്ച് കഴിഞ്ഞാല് പാടൊന്നും അല്ല എന്നാലും പെട്ടെന്ന് വെള്ളം ആവണിണ്ട് കെണറ്റില്
ഉം
അവിടെങ്ങനെ നിങ്ങക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടോ എന്ത്
നല്ല ഊറ്റൊക്കെ ഉള്ള സ്ഥലമാണോ ഊ
മീൻസ് എന്താണ് പിന്നെ ഉദ്ദേശിച്ച ഉറവാണോ ഉദ്ദേശ
ആ അത്ന്നെ അ
ആ അ ങ്ങനെയല്ല അങ്ങനന്നല്ല ഒരു ഒഴിഞ്ഞ പറമ്പ് പോലെയാണ് ഇവിടെ പല വീട്ക എല്ല ആൾക്കൾക്കും കോയൽ കിണർ അടിച്ചിട്ട് പോലും വെള്ളം കിട്ടിയിട്ടില്ല നമക്ക് കിണർ കുഴിച്ച പാരത്തിന് വെള്ളം കിട്ടി സദാ കിണർ തന്നെയാണ് വെള്ളം കിട്ടി അത് ഇത്വരെവറ്റിട്ടില്ല പാറണ്ടാരുന്നു തായെ ആ പാറ പിന്നെ പൊട്ടിച്ചു ഒരു രണ്ടേ മുക്കാല് കോലോളം പൊട്ടിച്ചു താഴ്ത്തിട്ടാണ് പിന്നെ പിന്നെ അത് കഴിഞ്ഞാ പിന്നെ താഴ്ത്താൻ പറ്റ്ല്ല പറഞ്ഞു അപ്പൊ നല്ല വെള്ളത്തിന്റെ കരുതുണ്ട് നിർത്ത പറഞ്ഞിട്ട് അങ്ങെ നിർത്തിയതാ ഇപ്പൊ നമുക്ക് നമ്മ പ്പോ വീട് പിന്നെ താമസം തുടങ്ങിട്ട് ഇപ്പൊ ഒരു വർഷയി ഇതുവരെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് ഇപാശ്യം നല്ല വേനലുണ്ടായിരുന്നില്ല ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല ഹലോ
പൈപ്പ് ലൈന്റെ സൗകര്യോക്കെ ഒണ്ടോ
എന്ത്
പൈപ്പ് ലൈൻ
ഇല്ലട്ടോ പൈപ്പ് ലൈനന്നും ഇല്ല ഇവിടെ പിന്നെ പൈപ്പ് ലൈൻ വരു ഇനുണ്ട് പറഞ്ഞിട്ട് നമുക്കിവിടെ കീറിയൊക്കെ ഇട്ടിട്ടുണ്ട് റോട്ട്കൂടൊക്കെ പക്ഷെ ഇതുവരെ നമുക്ക് പൈപ്പ് ലൈനിന്റെ കണക്ഷനൊന്നും കിട്ടിയിട്ടില്ല നമുക്ക് വീട്ടിലുള്ള വെള്ളം
നമ്മള് വയൽ
ആ ആ വെള്ള ഉണ്ടാവുംല്ലേ എങ്ങനെ പിന്നെ ഈ കൂടുതല് കൂടുതൽ മഴ ഉണ്ടായുന്ന സമയത്ത് വെള്ളൊക്കെ കേറോ അങ്ങനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ
ബുദ്ധിമുട്ടായിട്ടില്ല
ആഹ് നറയുലെ അത്രേ ഉള്ളൂല്ലേ അപ്പൊ എന്റെ എളേച്ചിന്റെ വീടൊക്കെ ഇതേപോലെ പാടത്താണ് അപ്പൊ അവർക്ക് ഇതേപോലെ മഴ കൂടുതലായി കഴിഞ്ഞ പാടത്തിന്റെ അപ്പുറത്ത് പൊഴയിണ്ട് പൊഴങ്ങട്ട് കവിയും എന്നിട്ട് നേരെ ആ വെള്ളം പാടത്ക്ക് കേറും പാടത്ക്ക് കേറിക്കാണ്ട് നേരെ പിന്നെ ഓലെ വീടിന്റെ ഉളളിക്കൊക്കെ കേറി ഫസ്റ്റ്ത്തെ നിലക്കെ അത്യാവശ്യം മൂടി നിക്കും അപ്പൊ അവര് വീട്ടിലെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് മുകൾത്തെ നെലയില് കൊണ്ടോയി വെക്കലാണ് പതിവ്
അവിടെ എല്ലാം അങ്ങനെ തന്നെ
ആഹ് നമ്മൾ നമുക്കില്ല നമ്മുടെ ഹസ്ബൻന്റിന്റെ അനിയന്റെ വൈഫിന്റെ വീടൊക്കെ അവിടെക്കെ അങ്ങന യാണ് അവർക്ക് നല്ല ബുദ്ധിമുട്ടാണ് കൂടുതലായിട്ട് മഴ ഉണ്ടണ സമയത്തൊക്കെ എന്നിട്ട് എന്തേരുന്നു ഫുഡ് ഇന്ന്
അപ്പൊ കൂ കൂടുതലും ചതുപ്പ് പ്രദേശായിരിക്കും അല്ലേ
ആ അവരുടേത് അധികം ഈ ഇതാണ് പാടാണ് നെൽവയലില്ലേ നെല്ല് കൃഷി ചെയ്യണെ ആ ഒരിടാണ്. ആ ഭാഗത്തൊക്കെ. ഉം
ഇന്ന് ഫുഡ് ചിക്കനും ആ ചോറും.
ചോറു ആ ഇവിടെ മീനാണിന്ന്.
ബിരിയാണി അരിയില്ലേ
ആഹ്
അതിട്ടിട്ട്.
ആഹഹ് ബിരിയാണി വെച്ചാ
ആഹ് ബിരിയാണിയായിട്ടല്ല. വെറുതെ ചോറായിട്ട്.
ആഹ് അങ്ങനെ പച്ചരിണ്ട് ചോറാണോ നിങ്ങ സാധാരണ കഴിക്കല്.
പച്ചരിയല്ല നമ്മള ബിരിയാണി അരിയില്ലേ
ആ പരിബ ബിരിയാണി വച്ചെങ്കില ആ
കൂടുതൽ ഐറ്റംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് ചോറുപോലെ അങ്ങ് ഊറ്റി വെ
ഊറ്റി വെച്ചു ആ എന്ന ഇത്തിരി നെയ്യും കൂടി ഇട്ടാണ് വറ്റിച്ചാ മതിയാ യി ണ് അത് എൾപ്പള്ള പണി എന്താ അറിയോ നമ്മള് കുക്കറ്ല്ലേ കുക്കർ എടുത്തിട്ട് അത്ക്ക് ഒരു സ്പൂണ് കുറച്ച് നെയ്യില്ലേ മിൽമന്റെ നെയ്യ് ഒഴിക്ക കൊർച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് ട്ട് ഒരണ്ട് ഏലക്കായും രണ്ട് പട്ടേ ഇട്ടിട്ട് അങ്ങട്ട് പൊട്ടിച്ചിട്ട് നമ്മള് ഒരു ഗ്ലാസ് അരിയാണ് എടുത്ത്ക്ക്ണങ്കില് രണ്ട് ഗ്ലാസ് വെള്ള അയ്ക്ക് ഒഴിചൊട്ക്ക.
ഉം
ട്ടെക്കും ആവശ്യത്തിനുള്ള ഉപ്പുട്ടിട്ട് ഈ അരി ഇട്ടിങ്ങാണ്ട് ഒറ്റ വീസിൽ കൊടുത്താൽ മതി നല്ല സോഫ്റ്റ് നെയ്ച്ചോർ കിട്ടും.
കുക്കിങ്ങിലൊക്കെ ഭയങ്കര പരിജ്ഞാനമുള്ള ആളാന്നോ?
ഫുഡ് ഇണ്ടാക്കണത് ഭയങ്കര ഇഷ്ടാ. ആദ്യം ചാനല് ഇണ്ടായിരുന്നു ഇപ്പൊ ഞാന് സ്റ്റോപ്പ് ചെയ്ത്
ആഹാ അതെന്ത് പറ്റി സമയം കി
സമയം കിട്ടാഞ്ഞി ട്ടല്ലാ പിന്നെ ഞാന് ആദ്യം ചെയ്തിരുന്നു എനിക്ക് യൂട്യൂബില് ചാനൽ അത്യാവശ്യം നല്ല ഇതിലൊക്കെ പോവയായിരുന്നു അപ്പൊ അന്നാ കൊറോണന്റെ ടൈമിലാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഹസ്ബൻഡിനും പിന്നെ ഫ്രണ്ട്സിനും ഒക്കെ അവിടെ റൂമില് കൊറോണ എന്ന് പറഞ്ഞ പ്പോ എനിക്ക് ഭയങ്കര ടെൻഷനായി അപ്പ പിന്നെ നമുക്ക് വീഡിയോ ഇടാനൊ ഇതിനൊന്നും തോന്നിയില്ല അപ്പൊ അങ്ങനെ ഒരു മാസത്തോളം ഞാൻ അതീന്ന് വിട്ടുനിന്നു പിന്നെ നമ്മൾ ഇടുന്ന വീഡിയോസിനൊന്നും അങ്ങനെ ആദ്യത്തെ പോലെ റീച്ചും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല പിന്നെ മോള് ഓൺലൈൻ ആയി ട്ടാണ് കൊറോണ ബാച്ചായിരുന്നു ചേർത്തിയത് അങ്ങനൊക്കകൂടങ്ങട്ട് കഴിയാഞ്ഞിട്ട് അപ്പണ്ട് നിർത്തി കുറ്റബോധം തോന്ന്ണ്
ഒരുപാട് യൂസ് വന്നപ്പോഴത്തേന്
ഹലോ
ഫോണിനൊക്കെ ഒരുപാട് യൂസ് ഓൺലൈനിലൊക്കെ വന്നപ്പഴ്ത്തേന് ക്ലാസ് വന്നപ്പഴ്ത്തേന്
ആഹ് അപ്പൊ മോള ശ്രദ്ധിക്കലും ഈ പിന്നെ പിന്നെ ഈ വീഡിയോ എടുക്കലും ഒക്കെ കൂടെ ഇങ്ങോട്ട് നടക്കാനായി നമുക്കൊരു മിനിറ്റ് വീഡിയോ ആയിരിക്കും നമുക്ക് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കാണുമ്പോ പക്ഷെ അതിനെ ഉണ്ടാക്കാനുള്ള കഷ്ടപ്പാട് ഏകദേശം ഒരു മണിക്കൂറോളം വരും നമുക്ക് വീഡിയോ എടുക്കണം എഡിറ്റ് ചെയ്യണം അതുപോലെ തന്നെ വോയ്സ് റെക്കോർഡ് കൊടുക്കണം ഇതൊക്കെ കൂടെ ഇങ്ങോട്ട് കഴിയുമ്പോഴക്കും നമ്മൾ ആകെ ഇങ്ങോട്ട് കുഴങ്ങും അങ്ങനങ്ങ് നിർത്തി
എടുക്കട്ടുവെ
ആഹ് ഓക്കെ എടുത്തോ രാത്രി ഒണരുവൊ ഇതേപോലെ കരയോ ഇവിടെ എന്റെ മോനങ്ങനേയിരിന്ന് രാത്രി പകല് മൊത്തം കെടന്നൊറങ്ങും രാത്രിയായാ എണീറ്റ് അങ്ങട്ട് കരച്ചില് തൊടങ്ങും എന്നിട്ട് ഇങ്ങനെ ഞാനും ഉമ്മെം എടുത്തോണ്ട് അങ്ങനെ നടക്കും ഓ നല്ല കരച്ചിലാണല്ലോ പാല് കൊടുത്തോ
അതിങ്ങനെ കയിൽ എടുത്ത് വെച്ചുകൊണ്ടിരി ക്കാന
ഇവിടെ മോന് രാത്രി ഒറക്കല്ലാത്ത പരിപാടി ഇണ്ടോ
വലിയ കൊഴപ്പുല്ല ഉറങ്ങികഴിഞ്ഞാ പിന്നങ്ങ് ഉറങ്ങിക്കോളും
ആഹ് ഇവിടെ ന്റെ മോന് എങ്ങനേയിരുന്ന് വെ - ഴിനാല് പന്ത്രണ്ട് മണി ഇങ്ങടാവുമ്പോ എണീക്കും രാത്രി എന്നട്ട് നാല് മണിയായിട്ടേ ആള് ഉറങ്ങുള്ളൂ
അലാറം വെച്ചെഴ്ന്നേക്കും
എ ആഹ് വച്ച അലാറം വക്കണ പോലെയാണ് ന്നട്ട് ഞാനീ നാല് മണിയായോന്ന് എടയ്ക്കെടയ്ക്കിങ്ങനെ ഫോണ്ക്ക് നോക്കും പിന്നെ നമ്മുക്കുമ്മാനെ ബുദ്ധിമുട്ടിക്കാൻ കയിഞ്ഞാല് പ്പം നേരം വെളുത്താലും ജോലിണ്ടാവും നമുക്ക് പിന്നെം കെടന്നുറങ്ങാം അപ്പൊ ഞാൻ ഉമാനോട് പറയും ഇങ്ങള് കെടന്നുറങ്ങിക്കോ ഞാൻ നോക്കിക്കോളാറിയും
എടക് ക്ക് കോള് കേറി വന്നു എടക്ക് കോള്
ആഹ് അത് കൊഴപ്പില്ല ദേശം കയ്യാ ടെയ്റ്റ് തൊടങ്ങീലേ ന്നിട്ട് വേറെ മക്കളില്ലേ ആഹ് അ അ അപ്പൊ ഏജ് ഡിഫറൻസ്ണ്ട്ലേ മക്കള് തമ്മില് അ എൻക്കു തന്നെ ഏ മോൾക്ക് എട്ട് വയസ്സായിട്ടാണ് മോന് ഇണ്ടായത് അതുകൊണ്ടന്നെ കൊറച്ചൊരൂ പിന്നേ അവള്ടെ കാര്യങ്ങളൊക്കെ അവളന്നെ ചെയ്യാനായിരുന്നു ആ സമയത്ത് നോക്ക് ഞാൻ വിളിക്കാട്ടോ
ഓ ശരി